ഹലോ എട ഞാ ആഹ് കേക്ക്ന്ന്ണ്ട്. എടാ ഞാൻ നിന്നെ രാവിലെ വിളി ച്ചായ്ര്ന്നെ. പക്ഷെ കിട്ടീയില്ലാ ട്ടോ.
ആണോ ആഹ്. ആഹ് ഞാൻ കൊർച്ച് പണിയിലായിരുന്ന്
ആഹ്. ഞാൻ വിളി ച്ച്. ഞാൻ വിളിച്ചത് എന്തിനാന്ന് വെച്ച നീ ടെക്സ്റ്റ് ഒക്കെ വാങ്ങിക്കാൻ പോയൊ ന്നറിയാനാര്ന്ന്. മക്കക്കേയ്.
ആഹ്. ഇല്ല പോയില്ല
ഇല്ലയോ സ്കൂളിന്ന് വിളിച്ചില്ലായിരുന്നോ
ആ ഈ വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് ചെന്ന് വാങ്ങിച്ചാ മതിന്നാ പറഞ്ഞേ അടുത്ത വെള്ളിയാഴ്ച ഈ ആഴ്ചയല്ല അടുത്ത ആഴ്ച ആഹ്
നിങ്ങള് ടൂറൊക്കെ പോയിട്ട് വന്നോ വെക്കേഷന് എവിടെ പോന്ന് പറഞ്ഞായിരുന്നല്ലോ
ആഹ് ഞങ്ങള് പോയാരുന്നു ഇടുക്കിയിലാ പോയേ ആഹ് കഴിഞ്ഞ ദിവസം വന്നേ ഉള്ളൂ മൂന്നാല് ദിവസത്തെ ടൂർ ആയിരുന്നു നാലു ദിവസം
ആണോ വീട്ടിലോട്ടൊന്നും പോയില്ലേ നിന്റെ വീട്ടിലോട്ടൊന്നും പോയില്ലയോ
ആഹ് കഴിഞ്ഞ മാസം പോയായിരുന്ന്
ആണല്ലയ എത്ര പെട്ടെന്നാ സ്കൂൾ അങ്ങ് തുറക്കുന്നതില്യോ ഇനി ഇപ്പൊ തുച്ഛമായ ദിവസേള്ളൂ കണ്ണടച്ചു തൊറന്നപ്പോഴത്തേക്ക് കഴിഞ്ഞു
ആഹ് അല്ലെങ്കിലും വെക്കേഷൻ അങ്ങന അല്ലേ പെട്ടന്ന് പോവും
ആന്ന് അന്നേരമല്ല സ്കൂൾ അടച്ചപ്പോ വിചാരിച്ച് പെട്ടെന്ന് സ്കൂൾ തുറന്നാ മതിയന്ന് പിള്ളേരുടെ കൂടെ ഇത്രയും ദിവസം നിന്നട്ട് അപ്പോഴത്തേക്ക്
ആഹ്
ഇപ്പൊ തൊറക്കണ്ടാന്നാ
ആഹ് പിന്നെ ഇങ്ങനെ കറങ്ങി നടക്കൊന്നും പറ്റത്തില്ലല്ലോ
ആഹ് അതാ അത് സത്യവാ ഇനി അങ്ങോട്ട് കൊറച്ച ദിവസത്തേക്ക് പിന്നെ പനിയായി മഴയല്ലയൊ ഇനി അങ്ങോട്ട് ഇനി പനി ആയിരിക്കും സ്കൂള് തൊറന്നു കഴിഞ്ഞ
ആഹ് അതെ ഇനി പനി മാത്രല്ല മടിയും കാണും
ആന്ന് ഈ രാവിലെ ഒരു ബഹള ആയിരിക്കും വീട്ടില്
അതെ ഇപ്പം താമസിച്ച് എഴുന്നേറ്റാ മതിയല്ലോ
ആന്നെ ഇപ്പൊ പിന്നെ ഇവിടെ നമ്മുടെ പിള്ളേർക്കാണെങ്കി എട്ടരയാമ്പോ പള്ളിക്ക് പോണം പഠിക്കാൻ
ആഹ്
എട്ടര തൊട്ട് പത്തുമണി വരെ അവർക്ക് ക്ലാസ് ഒള്ളത് അതുകൊണ്ട് ഏഴരക്ക് അല്ല വ്യാഴവും വെള്ളിയില്ല
ആഹ് ബാക്കി ദിവസല്ലേ
ബാക്കി എല്ലാ ദിവസവും ഒണ്ട് എട്ടരയ്ക്ക് ക്ലാസ് തുടങ്ങും പത്ത് പത്തേകാൽ ആമ്പഴത്തേക്ക് വിടും
ആഹ് അപ്പം ഫുഡ് ഒക്കെ അവിടെ കൊടുക്കുവോ അതോ
ഇല്ല പത്തേകാൽ ആമ്പം തിരിച്ച് വരും അവര് അവര് രാവിലെ കാപ്പി കുടിച്ചോണ്ട് പോത്തില്ല ചായ എന്തെലും കുടിച്ചുകൊണ്ട് പോകത്തുള്ളൂ അന്നേരത്തേക്ക് വെഷപ്പ് ആവത്തില്ല ഇപ്പൊ രണ്ടു മാസം കൊണ്ട് വീട്ടിലിരി ക്കുവല്ലയോ സ്കൂളിൽ പോന്ന സമയ ആണെങ്കിൽ ഒരു ചിട്ടയൊണ്ട് അവർക്ക് ആഹാരം കഴിക്കുന്നേനും എണിക്കുന്നേനും ഒക്കെ ഇപ്പൊ മടിയാ
ആഹ്
ആഹാരം കൊടുക്കുമ്പോഴത്തേക്ക് വേണ്ട ഞങ്ങക്ക് വെശക്കുന്നില്ലെന്നാ പറയുന്നേ
അതെ അത് മാറിക്കോളും ഇപ്പ എങ്ങനെയാ ഫോണിൽ കളിയാണോ ഫുൾ ടൈം അതോ വേറെ എന്തേലും ഗെയിമൊ
ഫോൺ അങ്ങനെ കൊടുക്കത്തില്ല ഇപ്പോ ടി വി യിൽ ആണ് ടിവീല് തും സാധ കേബിളിലെ കാർട്ടുൺ കാണണ്ട അവർക്ക് ഹോട്ട്സ്പോട്ട് എടുക്കുക യൂട്യൂബി പോവ യൂട്യൂബീന്ന് എടുത്ത് വച്ചാ കാണുന്നേ എനിക്ക് ഇതിപ്പരം ദേഷ്യം വേറെ ഇല്ല കാരണം നമ്മള് മാസം ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്ത് കേബിള് ചാർജ് ചെയ്യുവാ
ആഹ് അതെ അതെ
പിള്ളേർക്ക് വേണ്ടി ചെയ്തിടുവാ അതെ അതും വെറുതെ പോവാ നമുക്ക് നെറ്റ് നമ്മുടെ ജോലി ഒതുക്കി ക്കിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് നെറ്റൊണ്ടോ അതും ഇല്ല.
ആ അതെ ഇപ്പം ഫോൺണല്ലോ പിള്ളേർക്കെല്ലാം അവർക്കറിയാം നമ്മളെ കാട്ടി നന്നായിട്ട് അറിയാ എവിടൊക്കെ എന്തൊക്കെയാ എന്ന്
ല്ല നമ്മക്ക് യൂട്യൂബി ചാനൽ ഉണ്ട് എന്തുപറഞ്ഞാലും ഈ ചാനൽ എടുത്തങ്ങിടും ഞാൻ വഴക്ക് പറഞ്ഞോണ്ട് ചെല്ലുമ്പോൾ തേക്ക് അപ്പോഴത്തേക്ക് ഈ ചാനൽ എടു ഞാനും ആ നമ്മള് ചെയ്തത് കണ്ട് നോക്കികൊണ്ടിരിക്കും. അവര് അതിന് നമ്മളെക്കാൾ ബുദ്ധിയുള്ള പിള്ളേരന്നേ
അതെ അതെ ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർക്ക് ഇച്ചരി ബുദ്ധി കൂടുതലാ.
കൂടുതല അതെടുത്ത് വെക്കുമ്പോ നമ്മൾ വഴക്ക് പറയത്തിലെ ഇവര് ഇതല്ലയോ
ആ ആഹ്
കാണുന്നെന്നും പറഞ്ഞ് അവരിങ്ങ് വരും.
ആ അതെ അത് ശരിയാ അതുങ്ങൾക്ക് ഭയങ്കര ബുദ്ധിയാ. ഇപ്പം മീനാ വാങ്ങിച്ച്
ഉം വാങ്ങിച്ചോ മീൻ ഇന്നിപ്പോ സ്പെഷ്യല്. ഞാനിങ്ങനെ രാവിലെ ജോലിക്ക് വരുന്നണ്ട് ചോറും കൊണ്ടുവരണങ്ങെട്ടോ. നത്തോലി പൊരിക്കായിട്ട് ഞാൻ ഞായാഴ്ച ചോറും നമ്മൾ ചന്തയ പോത്തേള്ളൂ ആഴ്ച ഒരു ദിവസേ ചന്തയിൽ പോത്തേള്ളൂ വീട്ടില് അപ്പൊ മീൻ വാങ്ങച്ച് സ്റ്റോറി ചെയ്യും.
ആഹ്.
ആ ഈ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ എന്റെ വീട്ടിൽ പേയോണ്ട്. ആ ചേട്ടൻ തന്നെ ഉള്ളത് കൊണ്ട് ചേട്ടൻ ചന്തയ്ക്ക് പോയില്ല.
ഉം
പോയി പിന്നെ അല്ലാതെ അങ്ങാട്ട് പോയി വൈകിട്ട് അങ്ങാട്ട് പോയി നെത്തോലി മേടിച്ചുകൊണ്ട് വച്ചിരുന്നു ഞാൻ അത് രണ്ട് മൂന്ന് കവറിലാക്കി കെട്ടി വെച്ചേക്കു വായിരുന്നു അപ്പൊ ഓരോ ദിവസം ഇച്ചിരി ഇച്ചിരി. കൊറച്ച് എടുത്തിലെങ്കിൽ ഒരുപാട് നമുക്ക് കഴുക്കുവാനും അങ് മടിയായിരിക്കും
ആഹ അതെ പണിയാ മേനക്കേടാ എല്ലാം കൂടെ
അന്ന് ഞാൻ ഒരു ദിവസം പെരിച്ചേക്കെ വെക്കുമായിരുന്നു ഇന്ന് ഇച്ചിരി കറി വെച്ചോണ്ടിരുന്നു അച്ചിട്ട് കറി വെച്ചു.
ആഹ്
മീൻകറിയും വെച്ചു പിന്നെ ഇതുണ്ടായിരുന്നു. ചക്ക ചക്കയെടുത്തിട്ട്ച്ചിരി അവിയലും വെച്ച്
ആ ഇന്ന് കുശാലാണല്ലോ.
ആ ഇന്നലെയൊക്കെ ഇന്നലും മെനഞ്ഞാന്നും മറ്റേ നമ്മളെ ചീമച്ചക്കെ ഉണ്ടല്ലോടി. ചീമച്ചക്കാ അത് ആ അതിനെ വറത്ത് അരച്ച്. തീയിൽ വെച്ചിരുന്നു ഞൻ കൈയിട്ട് കറി വെച്ച് വെച്ച് എളുപ്പമുണ്ട്. അല്ലാതെ രാവിലെ ഈ വർത്തരച്ച കറിവെക്കല്ലേന്നും നടക്കത്തില്ല. എനിക്ക് ഒമ്പതേ മുക്കാല് ആകുമ്പോ ഇവിടെ കേറണം അപ്പ രാവിലെ ഉള്ള ഒരുവിധം എല്ലാ ജോലി ഒതുക്കി വെച്ചിട്ട് വന്നില്ലേ പിന്നെ വൈകിട്ട് അഞ്ചരക്ക് ചെന്നിട്ട് മിറ്റം തൂക്കാൻ പറ്റും നമ്മള് ചെല്ലുമ്പോഴത്തേക്കേന്നു ഒരു ചായയെക്കെ ഇത് കുടിച്ചു കഴിയുമ്പത്തിനും ബാങ്ക് വിളിക്കും.
ആ പിന്നെ മുറ്റം തൂക്കാൻ പറ്റത്തില്ല.
മിറ്റം മിറ്റം തൂക്കാൻ പറ്റത്തില്ല.
അല്ല വീട്ടിലപ്പേ ആര് ഇണ്ട് അമ്മയുണ്ടോ?
ഞാനും പിള്ളോരേ ഒള്ളൂ
അപ്പൊ കുഞ്ഞുങ്ങള ആരു നോക്കൂ
അമ്മ ചേട്ടന്റെ അമ്മ ആഹ് ചേ എന്റെ കെട്ടിയോന്റെ ചേട്ടന്റെ കൂടെയാ അവിടെ ഒരു പൊടിക്കുഞ്ഞുണ്ട് അപ്പ അവിടെയാ അപ്പം പിള്ളാര് വെക്കേഷൻ പള്ളി കഴിഞ്ഞിട്ട് പള്ളിപ്പടുത്തം കഴിഞ്ഞിട്ട് അവര് അങ്ങോട്ട് അങ്ങ് പോകും ചേട്ടന് അവിടെ കൊണ്ടാക്കും അവര് പിന്നെ ഞങ്ങൾ വൈകിട്ട് ചെല്ലുമ്പേ അഞ്ചരയ്ക്ക് അവരെ വിളിച്ചൊണ്ട് വരും
അടുത്തല്ലേ?
ആന്നന്ന വീട്ടിൽ തന്നെ ഇരുത്താൻ പറ്റ ട്ടില്ല കേട്ടോ മോനാന്നെങ്കി മൊത്തം ഈ കറണ്ടറിലുള്ള പരിപാടിയൊക്കെ അവനെ എനിക്ക് പേടിയ അതുകൊണ്ട് അവരെ എര രട്ടകൾ അവര് എരട്ടകളെല്ലേടി ആഹ് മൂ രണ്ട് പേര് ഇനി മൂന്നാം ക്ലാസ്സില്
കുരിയോ അപ്പൊ കുരുത്തക്കെടായിരിക്കും
ആഹ് മോന് ഭയങ്കര കു ഭയങ്കരല്ല ഇവര് പ്രായത്തിന്റെ കുരുത്ത പക്ഷെ കറണ്ടില് ഡേഞ്ചറായിട്ട്ള്ള കാര്യങ്ങളൊക്കെ എട് എടുക്കല്ലന്ന് പറയുന്നതെ എടുത്തത്തോള്ളൂ
ആഹ് അവർക്കറിയത്തില്ലല്ലോ
അപ്പം ന്ന മ്മളാണെങ്കിൽ അമ്മമാരാണെങ്കി എപ്പളും മക്കളെ അവരെ ശബ്ദം കേട്ടില്ലെങ്കി നമ്മളെ എടയ്ക്കിടക്ക് അവരെ പക്ഷെ അഛൻ മാര് അവരെങ്ങനെ അഴിച്ചു വിട്ടേക്കും മക്കള് കളിക്കട്ടെ
അതെ അതെ അവർക്ക് അങ്ങനെ ഒരിതില്ലല്ലോ ഉം
അവർക്ക് കരുതലും കാര്യങ്ങളൊക്കെ ഉണ്ട് പ ക്ഷേ നമ്മള് വേണ്ട എന്ന് വെക്കുന്ന കാര്യങ്ങള് അച്ഛന്മാര് പറയു അവര് ചെയ്യട്ടെടി
അല്ല ഇവരും കുഞ്ഞിലെ ഇവരും കുഞ്ഞിലെ അങ്ങനെല്ലായിരുന്നോ അതുകൊണ്ടാ അങ്ങനെ പറയുന്നേ കുരുത്തക്കേട്
ഈ ടൂൾസ് കാര്യങ്ങള് ഈ എന്ത് പണിയുണ്ടെങ്കിലും വെളിന്ന് ഒരാളെ വിളിച്ച് ചെയ്യിപ്പിക്കത്തില്ല ഇവര് തന്നെയായി ചെയ്യുന്നെ അപ്പൊ ഈ മോന് ഇതെല്ലാം കണ്ടോണ്ടിരിക്കല്ലേ
ആഹ് അതെ അതെ
ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഇത് എടുത്തോണ്ട് വരോന്ന് സ്ക്രൂ ഡ്രൈവറ്
ആഹ് കൊള്ള അപ്പൊ വണ്ടിയൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ
അയ്യോ ഒരു ദിവസം കഷ്ടിച്ച ഓടിക്കും പിറ്റേന്ന് അതിന്റെ സ്ക്രൂ വേറെ പാട്സ് വേറെ എന്റെ അമ്മയാണെങ്കി പെരുന്നാളായാലും ഓണയാലും എല്ലാം ജെ സി ബി ജെ സി ബിയുടെ വണ്ടി വേണംന്ന് പറ ജെ സി ബി വേടിച്ചു കൊടുക്കും പുലിപ്പരവില്ലാതെ അത് അതേപോലെ ഇല്ലാതാക്കും
അതെ ഇപ്പൊ എന്ന വെലയാ വണ്ടിക്ക്
ആഹ് ന്ന് അതുമല്ലേ ഈ പഠിക്കുന്ന പിള്ളേർക്ക് അത് ഒരു പ്രയോജനവും ഇല്ല അവര് വീട്ടിലെങ്ങാണ്ട് ഇരിക്കുന്നു
അതെ
പഠിത്തം പഠിത്തം പഠിത്തം പഠിത്തം പഠിത്തംന്ന് പറഞ്ഞിരിക്കുന്ന പിള്ളോര്
സ്ത്രീകളൊക്കെ തന്നെ കണ്ടില്ല എന്നാ പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ നമ്മള് പഠിച്ചപ്പോഴ പോ
അടിഷ്ണൽ ടെസ്റ്റ് എടുത്ത വെച്ചാ പഠിപ്പിക്കുന്ന എത്രലായി അവര് പിള്ളേർ എത്രിലായി
ഓ ഒരാൾ അഡീഷണൽ ടെസ്റ്റ് ഒന്നും ഇല്ല ഒരാൾ നാലിലും ഒരാള് മൂന്നിലും
അതേ ആയുള്ളൂ ഇവര് ഇനി മൂന്നില്ലേ ഇംഗ്ലീഷ് മീഡിയം ഇല്ലയോ?
ആഹ് അതെ അതെ
ഗവമെന്റ് സ്കൂൾളോ അതോ അല്ലാതെ പഠി എന്തോ ആഹ് ഹാ ഹാ ഹാ ഹാ ആഹ് സ് ഓഹോ ഹോ ഹോ ഹോ അപ്പം മ് ഞ് ഇവര്ക്കാണെങ്കില് ഇവര് ഗവൺമെന്റ് സ്കൂൾളാ അപ്പോഴേക്ക് അവിട്ത്തെ ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് അഡീഷ്ണൽ എസ് സ്സെ എട്ത്ത് പഠിക്കുന്നുണ്ട് പഠിപ്പിക്കിന്നാണോ എനിക്കറിഞ്ഞൂടാ
ആഹ്
പേടിയാവ്ൺ
ആഹ് ഭയങ്കര പാടാ പ്പം ഉം നമ്മളോടെഴുതാൻ പറഞ്ഞ നമ്മക്ക് എഴുതാൻ പറ്റാത്ത അത്രയും ബുദ്ധിമുട്ടാ
സത്യവാ
ഇയ്യോ ഉം പിന്നേ യാ ഇനിയിപ്പോ വൈകിട്ട് ചെന്നൊന്നും വെക്ക്യണ്ട അല്ലേ
ഇന്നിപ്പോ രാവിലെ എല്ലാ ജോലി നെയ്മീൻ കിട്ടിയോ
ആഹ്
അവിടെ പിന്നെ നിങ്ങടവിടെ ചിക്കൻ കറിയൊക്കെ എങ്ങനാന്നേ വെക്ക്ന്നേ
ചിക്കൻ കറി നമ്മുടെ സാധാ പോലെ തന്നെ ഇല്ല നിങ്ങടെ അവ്ടാ എനിക്ക് തോന്ന്ന്നു നിങ്ങട അവ്ടാണെന്ന്തോന്ന്ന്നു കൊർചൂടിം ഉം നല്ല വറുത്തരച്ചൊക്കെ വെ ക്ക്യുന്നെ ഇവിടെ മൊളക് കറി അങ്ങനെയാ വെയ്ക്ക്ന്നേ.
ആഹ് ഇവിടേം മൊളക്കറിയാ വറത്തരച്ച് വെച്ച് ഞാൻ കൂട്ടിയിട്ടില്ല ഞാനന്നെങ്കി ഇവിടെ അവിടെ ആ മലപ്പൊർത്ത് പോയപ്പോഴത്തേക്ക് ആഹ് പിന്നെ എന്റൊരു കൂട്ടാരിന്റെ വീട്ടി പോയപ്പെഴത്തേക്ക് കഴി ച്ചു നമ്മടെ ഇവിടെ കൂട്തല് നല്ല മറ്റേ മൊളകും മല്ലിയൊക്കെ യിട്ട് ഉള്ളിയൊക്കെ
ആഹ് ഇവിടേ അതെ ആഹ്.
അങ്ങനെക്കെ തന്നെ വെക്ക്ന്നെ. മലപ്പുറം ആ ഭാഗത്തോട്ടൊക്കെയാന്ന് തോന്നു. ആന്ന് ആന്ന് ന്നാന്ന് നമ്മളത് കഴിച്ചിട്ടില്ല പി ആ ഒരു നേരം കഴിച്ചിട്ടുണ്ട് നമ്മക്കത് പെട്ടെന്ന് പെട്ടെന്ന് വെയ്ക്കാൻ പറ്റുന്നത് ഈ പുളി മൊളകുവിട്ട് വെക്ക്യുന്നഅല്ല്യോ മറ്റേത് ഇത്തിരി
ആഹ് അതെ. നമ്മള് നമ്മടെ എളുപ്പത്തിന് വെയ്ക്കുന്ന പിന്നെ അതുവല്ല ഇത് കഴിച്ച് ശീലിച്ചത് കൊണ്ടേ മ റ്റെ വെച്ചാലും ഒരു ഇതില്ല വെലയില്ല.
അഹ് ആഹ് അത് സത്യവാ പക്ഷെ വേറൊരാള് നമ്മളിപ്പം ഒര് ഇത് വെച്ച് കഴിഞ്ഞാ വേറൊരാള് വെളീന്ന് നമ്മടെ വീട്ടിന്ന് വന്ന് കഴിച്ചിട്ട് ആ കറി നല്ലതാ പറയും. നമ്മടെ വീട്ടിലുള്ളത്ങ്ങള് പറയും ഇയ്യോ ഇത് കൊള്ളത്തില്ല.
അതെ ഇ ഇപ്പഴെക്കെ എന്നും കഴിക്ക്യുന്നുണ്ട് നമ്മളാണല്ലോ അങ്ങനെല്ലായിര്ന്നെ കുഞ്ഞിലെ അമ്മമാരോട് നമ്മ്ള് എന്നും കഴിക്ക്യിന്നോണ്ട് നമ്ക്ക് അറിയത്തില്ല.
ആന്ന് ആന്ന് കൂട്ടുകാരികള് കൊണ്ടുവരുന്നേന് നല്ല ടേസ്റ്റാന്ന് പറയും.
ആഹ് അവരും നേരെ തിരിച്ചു പറയും നമ്മൾടെ കറിക്കാ ടേസ്റ്റെന്ന്. ഉം
പിന്നെ പിള്ളാർക്ക് പിന്നെ സ്കൂളൊർകായിട്ട് ബുക്കും പുസ്തകം ഒന്നും മേടിച്ചില്ലായോ
ഏ ഇല്ല ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് വന്ന അല്ലേ ഒള്ള് ഇനിയിം ഈ ആഴ്ച ആഹ് ഈ അട് ത്താഴ്ച പോവാ ഇനിയിപ്പ ഇന്നും പോയില്ല. ആഹ് പോയി പോയി.
ജോലിക്ക് പോയോ പോയി പോയി മഴ് ഇന്ന് രാവിലെ അഞ്ചു മണി ആയപ്പോ പെട്ടെന്ന് എണീച്ച് പോയി പക്ഷെ അവിടെചെന്നപ്പ മഴ
ആ ഇവിടെ അവിടെ മഴയാണോ ഇവിടെ ആവി എടുത്തീട്ടി രിക്കണ്ട
ഈയോ മഴയാന്നേ ഭയങ്കര മഴയാന്ന്
മ് പഷെ ഇവിടെ ആ മഴയ ഭയങ്കര ചൂടുവാ ഭയങ്കര ആവി വ പഷെ അവടെള്ള വെയിലല്ല അല്ലാത്തൊരു ആവി എടുക്കുവല്ലോ
ആ ന്നോ
വെയിലായിട്ടല്ല ഭയങ്കര ചൂടുവാ പക്ഷെ ഇരിക്കാൻ പറ്റുന്നില്ല പേരയ്ക്കാത്ത്
ആഹാ
പക്ഷെ മൂടി നിക്കുവാ തുണി അലക്കിട്ടീട്ടേ അത് ഒണങ്ങാനുള്ള ആ ഒരുതില്ല ആ അതെന്താന്നറിയത്തില്ല
എട ഒരു കോള് വരുന്നു ഞാൻ നിന്നെ കട്ട ആാക്കിട്ട് ഒന്ന് ഇപ്പോ വിളിക്കാമേ
ആ ശെരി ശെരി
ശരി ആ